ഹലോ ആ കേക്ക്‌ ആ കേൾക്ക്‌ന്ന് നല്ല വിശേഷം മഴയുണ്ടോ
അതെ ഒള്ള
കൊർച്ച് സമയായിട്ട് നല്ല ചോർച്ച ഉണ്ടായിരുന്നേ ഇപ്പ ഇതാ നല്ലോണം വര്ന്ണ്ട്
ആ അതാന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥ തുണിയൊക്കെ വാരി നമ്മള് മുകളിലോട്ട് കൊണ്ടിടും ഉം അപ്പളും തന്നെ ഉം ചു അപ്പഴ തന്നെ മഴക്കോള് വരും പിന്നേ വാരി പിന്നെ മക്കളൊക്കെ സ്കൂളിന്ന് വരാറായോ
വരാറായി നാല് മണി ആവുമ്പോ എത്തും ചെറിയ മോള് ഒന്നില് എത്തിട്ടോള്ളു
ആണോ കുഞ്ഞളാണ് ഒരാളേ ഒള്ളോ
അല്ലല്ല മൂന്നാള് ഇണ്ട് മൂന്നാ
ആവോ ആണോ പ്ലസ് വൺകാർക്ക് ഇഷ്ടം പോലെ പഠിക്കാനൊക്കെ ഇണ്ടല്ലോ ആ ഓ തോടങ്ങിയതെ ഒള്ളൂ ആ ശരി ശരിയാ പ്ലസ് വണ്ണ് നല്ല പോലെ പഠിക്കാണെങ്കി പിന്നെ പ്ലസ് ടു ഈസി ആയിരിക്കും
ആ അതെ അല്ല കൊമേഴ്സ് കമ്പ്യൂട്ടർ കൊമേഴ്സ്‌ മതിരി ഇങ്ങക്ക് എത്ര കുട്ടികള്ണ്ട്
രണ്ട് പേര് വല്യ കുട്ടി ഉം വല്യ കുട്ടികളാണ് രണ്ടു പേരും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുവാണ് മോം ബീടെക്ക്‌ന് മോള് ചാർട്ടേഡ് അക്കൗണ്ടിനും
പോർത്താണ്
അല്ല നാട്ടിൽ തന്നെ ന്ന് പഠിക്കും ഉം പിന്നെ വേറെന്തൊക്കെയാണ് ഓ കഴിച്ച് ഇഞ്പ്പ ചായെ ചായക്കുള്ള പരിപാടിന്നെ വൈകിട്ടന്താ എന്നും ചായ എന്തെങ്കിലും കടിയൊക്കെ ഇണ്ടാക്കാറുണ്ടോ?
ഒണ്ട് ഉം ഇച്ചിരൂടെ
വേണൊം
ആ ബ്രെഡൊന്നും അധികം മക്കക്ക് കൊടുത്തൂടാന്നാ പറയുന്നേ ഉം നമ്മളെന്തെങ്കിലും വൈകിട്ടെന്തെങ്കിലും ക്കെ ഒണ്ടാക്കും
വീട്ടി തന്നെ ഉണ്ട്
ആ അവിടെ വീട്ടി തന്നെ ഒണ്ടാക്കുവാന്നോ പിന്നെ നമ്മള് ബ്രെഡൊന്നും അധികം അങ്ങനെ കൊടുത്തൂടാന്ന് പറയും മക്കക്ക് ഒരു ആ ഒരുപാട് സോഡാപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നയല്ലേ അതിന് വല്യ ഗുണൊന്നുല്ല ഹെൽത്തി ഫുഡോക്കെ പഠിക്കുന്ന മക്കക്ക്‌ കൊടുക്കണൊന്ന് പറഞ്ഞു പിന്നെ അല്ലെങ്കി പിന്നെ ബ്രെഡും മൊട്ട എല്ലാംകൂടെ ചേർത്ത് ഓംലെറ്റാക്കി
ആ അങ്ങനെ ഒക്കെ ആക്കും വെറുതെ ബ്രെഡല്ല അങ്ങനെ കഴിക്കൂല ഓംലെറ്റാക്കിയോ അല്ലെങ്കില് ഹ് ആ അങ്ങനെ ആ
ആ അങ്ങനൊക്കാന്നെ ഓക്കെ ഉം അല്ലാതെ ആ അങ്ങനെ ഒഴിച്ച കൊ ആ അങ്ങനെ ബ്ര ണ്ടായിട്ട് ആ അങ്ങനെ എന്തെലോക്കെ ആയിട്ട് അങ്ങനെ ഓക്കെ ആണ്
പിന്നെ നിങ്ങള് മന്തിയൊക്കെ ഉണ്ടാക്കോ വീട്ട്ല്
ആഹ ഇണ്ടാക്കൂ നമ്മക്കല്ലെ ഇണ്ടാക്കൂ. ഞമ്മക്ക്ള്ളത് ഇണ്ടാക്കും ഞമ്മള് വീട്ടിലുള്ള ക്ക്ള്ളണ്ടാക്കും കോറ് കൂടുതലൊന്നും ആവൂല.
എന്നാള് എന്റെ ഒരു ഫ്രണ്ട് നമ്മള് മന്തി ഒന്നും ഉണ്ടാക്കും അല്ല ബിരിയാണി ഉണ്ടാക്കും അതും വല്ലപ്പോഴും. അങ്ങനെ നമുക്കങ്ങനങ്ങ് അത്ര അങ്ങ് വല്യ ഇ
ആഹ അ.
പിന്നെ നമ്മള് ചിലപ്പോഴണെ കുക്കറിൽ ഉണ്ടാക്കും പക്ഷെ അത് നല്ലതായിരിക്കും. എനിക്ക് അതാ കൊർച്ചൂടി ഇഷ്ടം കുക്കർ ബിരിയാണി. അ ഒന്നിച്ച് അപ്പോഴ് അന്നേരം കഴിക്കാൻ വേണ്ടി നമ്മൾ ഉച്ചക്കത്തേ നല്ല നല്ല ടേസ്റ്റ്. കുറച്ചൂടെ ജോലി എളുപ്പം കഴിയും. ആഹ കുഴഞ്ഞ് ആ ചൂടോടെ കഴിക്കണം പിന്നെ തണുത്ത കഴിഞ്ഞാൽ പിന്നെ അത്ര സുഖമ ഇല്ലത് പറ്റത്തില്ല നമ്മള് നമക്ക് ആവശ്യത്തിന് എത്ര പേരുണ്ട അന്നേരം ഉണ്ടാക്കിയ സു നല്ല ടേസ്റ്റാ. ആഹ് പിന്നെ ആരെലും ഒക്കെ വരുന്ന് അങ്ങന ഒന്നും ഒണ്ടാക്കി കൊട്ക്കാൻ പറ്റത്തില്ല. നാലു പേര് കഴിക്കുന്നെങ്കി ആ ഒരു കുക്കർല് ആ വീട്ട്ലേക്ക് അങ്ങനെ ഉണ്ട ക്കും. അതുണ്ടാക്കിയാലും എല്ലാർക്കും അത് ഇഷ്ട. പിന്നെ വേറെന്താണ് യാത്രയൊക്കെ പോവോ?
ഹസ്ബൻഡ് നാട്ടിലുള്ളപ്പോ നല്ലോണ്ണം പോവും. ആഹ് കഴിഞ്ഞാഴ്ച പ്പൊ ഒരു ഊട്ടി ട്രിപ്പൊക്കെ പോയ് വന്ന്
ആഹ ഊട്ടയില് പുഷ്പമേളയൊക്കെ നട കഴിഞ്ഞല്ലതലല്ലേ? അത് വെക്കേഷൻ സമയം ആഹ. നമ്മ നമ്മള് ഞാന് ഞാനും ഒരിക്കെ പോയിട്ടുണ്ട് ഇപ്പോഴല്ല ഒത്തിരി വർഷം മുമ്പ് അന്ന് ഈ പുഷ്പമേള സമയത്തായിരുന്നു നല്ല രസമായിരുന്നു അന്ന്. ആഹ് അതെ. വർഷം തോറും ഉണ്ടെന്ന് തോന്നുന്ന്. എനിക്കൊന്നീ വെക്കേഷൻ സമയത്താന്ന് തോന്ന്ന്ന് അന്നേരം പൂക്കളൊക്കെ ശരിക്ക് പൂക്കുന്നത്. ആഹ് നമ്മളവിടെ പോയിട്ട് വന്നപ്പോ ആ പൂവിന്റെ പേരും ഒരു മഞ്ഞ. കളർ പൂ ജമന്തിടെണക്ക് അയ്ന്റെ പേര് ഞാനങ്ങ് മറന്ന് പോയി. എവർ ലാസ്റ്റിംഗ് ഫ്ളവർന്നങ്ങണ്ടോ ആണ് തോന്നുന്നു പറയുന്നെ. വീട്ടി കൊണ്ട് വെച്ചാലും എത്ര നാളാേണോലും കേടാവാതിരിക്കുവല്ലേ.
ആഹ ആഹ ആഹ.
ഒരു നല്ല മഞ്ഞ ഓർക്കുന്നാ പേരെനിക്കറിയത്തില്ല എനിക്ക്. തോന്നുന്ന് എന്താ പേരെന്ന് അറിയത്തില്ല അ ത്ത് നമ്മള് വേണ്ടിച്ചോണ്ട് വന്ന് വേണ്ടിച്ചോണ്ട് വന്ന് കൊറേ എത്ര വർഷങ്ങളോളം അങ്ങ് വീട്ടിലിരുന്നായിരുന്നത്
പിന്നെ നമ്മള് പിന്നെ അവിടെയിവിടെ പോയിട്ടൊക്കെ വന്നപ്പം ചെലന്തിയാലൊക്കെ അടിച്ച് അങ്ങനെ അങ്ങ് പോയത്. അതിങ്ങനെ പൂത്ത് നിക്കുന്നത് കാണാനും ഒരു രസാ ഊട്ടില് ചെന്നാ
ആ അവടെ നെറയ്യെ ഫ്ലവറിന്റെ കളിയാണല്ലോ ഫുള്ള്
കളിയാണ് ആ ആ അതേ അ അതെ ഇപ്പഴൊരോർമ്മ ഇങ്ങനെ ട്ട് ഒത്തിരി വർഷമായി അങ്ങനെ. പിന്നെ ഊട്ടി പോയിട്ട് വന്ന വഴിക് നമ്മള് കൊടേക്കനാലിലും കെറിയാരുന്ന് നിങ്ങള് ഊട്ടിപ്പോയപ്പം കൊടേക്കനാലി പോയില്ലേ.
ഇല്ല ഞങ്ങള് ഫാമിലി ഒന്നിച്ച് വൺ ഡേ ട്രിപ് പോയതാ, കൊറെ പേരിണ്ടായിരുന്നു പത് മുപ്പതാൾ മ്
അപ്പഴ് പിന്നെ രാവിലെ പോയിട്ട്
ആഹ് പുലർച്ചെ പോയി ഓ രാത്രി തിരിച്ച് വന്ന്.
പുലർച്ചെ അവിടുന്ന് മൂന്നാല് മണിക്കൂറ് യാത്രയല്ലേ കാണൂ. ആഹ് അത്രയൊക്കെ കാണും. നമുക്കൊക്കെ ഇവ്ട്ന്ന് നല്ല ദൂരാണ്.
ആണ് ല്ലേ.
ലേ ഇവടുന്ന് രാവിലെ കേറിയാ വൈകട്ടേ അങ്ങ് ചെല്ലു ഉം അത്രയുംദൂരം. രോണ്ട് അന്നിട്ട് നിങ്ങക്ക് സുഖായിട്ട് പോയിട്ട് വെരാം.
ആഹ്അത് വൺണ്ടേ ട്രിപ്പ്
നമ്മളന്നാള് കൊടൈക്കനാലിൽ പോയി, അപ്പം നമ്മള് പോയത് രാത്രി ട്രെയിൻ കേറീട്ട് രാവിലെ അങ്ങെത്തി. മധുരൈ എത്തീട്ട് പിന്നെ അവിടുന്ന് പ്പോ നമ്മള് അവിടെ റൂമൊന്നും എടുത്ത് താമസ്ച്ചില്ലാ, രാവിലെ അങ്ങ് ചെന്നിട്ട് രാത്രി വെരേ അവിടെ നിന്ന് കറങ്ങിയിട്ട് രാത്രിയായപ്പോ അവിടുന്ന് തിരിച്ചു വരുന്നു, പന്ത്രണ്ട് മണിക്ക് മധുരേന്ന് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പോരുന്നു ആഹ് അന്ന്ട്ട് പിന്നെ നമ്മക്ക് വല്യ സമയം നഷ്ടവില്ല രാത്രില് ട്രൈയിനാത്ത് കെടന്ന് ഒറങ്ങിങ്ങ് പോരുന്നു ഉം അത് എന്നിട്ട് രാത്രി ആയ്പഴ്ത്തേന് നമ്മള്.. ആ ഒരു ഒമ്പത് മണി എട്ടരയൊക്കെ ആയപ്പോ അവിടെന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു എട്ടരക്ക് മുൻപ് റങ്ങി അവിടുന്ന് എപ്പോഴും ബസ്സില്ലല്ലോ നമ്മൾ ട്രെയിന് ചെന്നിട്ട് അവിടുത്തെ ബസ്സിലാണ് പോയത്, ആ ആഹ് കുന്നിലോട്ട് ആഹ് പിന്നെ ആ ബസിന്റെ സൗകര്യത്തിന് നമ്മളന്ന് തിരിച്ചെറങ്ങി വന്ന്. എന്നാലും കൊള്ളായ്രുന്നു ഔ വല്യ ക്ഷീണോ ഒന്നുമില്ലായിരുന്നു ട്രെയിനകത്തായൊണ്ട് സുഖമായിട്ട് കെട്ന്ന് റിസർവേഷൻ ചെയ്തു പോയി ഉം... നമ്മളിങ്ങനെ എടക്കൊക്കെ പോവും എവിടെങ്കിലും ഒക്കെ. ഉം ആ അതെ എപ്പോഴും ജോലിയും ചെയ്തിരുന്നാ പോരാ. ല്ലേ പിന്നെ കുട്ടികളൊക്കെ ഒള്ളപ്പോ അവർക്കും ഒരു സന്തോഷം. പിള്ളാരൊക്കെ പെട്ടെന്ന് അങ്ങ് വളന്നു പോവത്തില്ലേ? ഇതാളീ പറഞ്ഞ അവരങ്ങളല്ലേ സത്യയല്ലേ ആഹ് പിന്നെ അവരെ നമ്മള കൂടെ പിടിച്ചാലും കിട്ടത്തില്ല പിന്ന അവർക്ക് അവരുടെ രീതിയല്ലേ അന്നേരം നമ്മൾ ഒക്കുന്ന സമയങ്ങളിലൊക്കെ പോകും പിന്നെ അടുത്ത ഒക്കെ അടുത്തൊക്കെഓോ സ്ഥലങ്ങളിലൊക്കെ പോവും രാവിലെ പോയി വൈകട്ട് വരത്തൊക്ക രീതിയിലൊക്കെ പോകും
ആഹ് ആഹ്
ഞാൻ ഇടക്കിടക്ക് അങ്ങനെ പോകാറുണ്ട് രസണത് പോകുന്നത് എനിക്കിഷ്ട യാത്ര പോകത് ഇഷ്ടമാണ് ഉം ഉം ചലോര് പ അത് രാത്രിക്ക് നമ്മള് ഫാമിലീല് ആരേലൊക്കെ ഉണ്ടെങ്കിൽ ഓഹ് എനിക്ക് വയ്യ ഉറക്കവാ ക്ഷീണം അങ്ങനെയൊക്കെ പറയാം പക്ഷെ നമ്മള എപ്പ വിളിച്ചാലും ആരും വിളിച്ചാലും പറയും ഓക്കെ കൊഴപ്പൊന്നും ല്ല ആഹ് അതെതെ അതെ പിന്നെ നമ്മള് നമ്മള കോളേജിൽ പിഠിച്ച ഫ്രണ്ട്സ ആയിട്ട് എല്ലാരുംൂടെ പോയിരുന്നു അത് ഭയങ്കര രസമായിരുന്നുുന്നല്ലോ നമ്മുടെ ആഹ് അത് ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ അതിലൂടെ പറഞ്ഞതല്ല അത് രാവിലെ പോയി രാവിലെ ഇവിടെ നമ്മള് പെൺപിള്ളേർ മാത്രം അത്രള്ളായിരുന്നു നമ്മുടെ കൂടെ പഠിച്ചേ ഭയങ്കര രസാ അതങ്ങ് സത്യം അങ് ഓർക്കുമ്പോ തോറും അതൊരു രസമാണ് അത്ര എല്ലാരും പാട്ടഞ് ചരിയും അമ്മോ എർ ആഹ സത്യാണ് ഇനി എപ്പഴു അന്നേരം പറഞ്ഞ ഇനി എന്നാ ഇനി ഇതുപോലെ പോന്നെ പക്ഷെ എല്ലാർക്കും ഇങ്ങനെ ഒന്നിച്ച് പോവുമ്പോ എപ്പോഴും സൗകര്യം ഒക്കത്തില്ല ല്ലറ ഫാമിലി പ്രശ്നങ്ങളൾ എന്ന കൊച്ച് ചെറിയ കൊച്ച്ങ്ങള് കാണും ചെലപ്പം വയ്യാത്ത അച്ഛനും അമ്മയും കാണും അങ്ങനെ പല പല പ്രശ്നം കാണത്തില്ലേ ആ അങ്ങനെ വെക്കേഷന് അങ്ങനെ ഒന്ന് പോയി ഇന്ന് പറഞ്ഞിനി ഒടനെ ഒന്ന് പോണന്ന് പറ അതൊക്കെ ഇനി രണ്ടൂന്ന് വർഷം എടുക്കും ഇനീ എല്ലാരൂടൊന്നൊത്തു കൂടാനെ ഓരോരോ പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണത്തില്ലേ ഉ അന്നെന്താ സത്യ നമ്മളിപ്പോ ആ എനിക്ക് ഓക്കെ പ്പ തനിക്കന്നേരം ഓക്കെ ആയിരിക്കത്തില്ല ആഹ അതാണ് പ്രശ്നം ഉം അങ്ങനെ അതൊരു രസ്വള്ള ഓർമ്മയായിരുന്ന് ഉം പിന്നെ അതോ എ ആ പിന്നെ അതുപോലെ പിന്നെ നമ്മൾ ഇഞ് വേറെ അമ്മൾ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സുകളും ഉണ്ട് അതും നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ളവരാന്നല്ലേ സ് സ്കൂൾ കാലഘട്ടേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരല്ലേ സ് സ്കൂൾ കാലഘട്ടം ഇപ്പോഴൊക്കെ അല്ല അങ്ങ് ദൂരന്ന് വണ്ടി അന്നൊക്കെ നമ്മൾള് നടന്നു പോയി പോകുന്ന സ്കൂളല്ലായിരുന്നോ ഇപ്പോഴത്തെ മക്കളെന്ന് പറഞ്ഞാ എല്ലാ വെവ്വേറെ സ്ഥലത്ത്ന്ന് വരുന്നെ രണ്ട് വണ്ടീലല്ലേ വരുന്നേ സ്കൂൾ വണ്ടീലല്ലേ വര്ന്നേ ആ ആ ഇത് നമ്മളും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ഇങ്ങനെ പോണോന്നുള്ളെ ഉ അതുനി നടക്കോന്നറിയത്തില്ല ഉ ശ് ആഹ അങ്ങനെ അടിപൊളി ശരിടാ എന്നാ വിളിക്ക എനി ശരി ഓക്കെ